ഓ എന്തൊക്കെ വർ
എന്താ നല്ല വർത്താനം സെയ്ന്തിനാക്ക വിളിച്ചീന്ന് മോളുന്റെ കുട്ടി പറയാന്
ഏഹ് എന്താ എന്നാത്ര ഇവിടല്ലേ ആരാന്നോട് ഇങ്ങോട്ട് വരുന്നുണ്ടോ
വ്യാഴാഴ്ച കുട്ടിനെ മുടി കളീച്ചലാണ് പറഞ്ഞ് വിളിച്ചിന്ന് ഇപ്പോ കൊറച്ച് നേത്തെ വിളിച്ചിന്ന്
ആഹ് വരുന്നുണ്ടോ ഇങ്ങട്ട്
നോക്കട്ടെ
എന്നിട്ട് ഇജ് എന്ത് പറഞ്ഞു
ഇനിഷാ അല്ലാഹ് പറഞു
ഇന്ഷാ അല്ലാഹ് അങ്ങനെ നോക്കാംലെ
മം
ആയിക്കോട ആ മറ്റന്നാ മാ കാട്ടി പോണവരൊക്കെ കൂടിപ്പോരി
ഏ അങ്ങനെ.
ഉ ആഹ് അതാ ഞാൻട ഇറ്റ് പോരാൻ പറ്റില്ലല്ലേ
അനക്ക് ഇപ്പൊ എന്താ ചോറ്വെയ്ച്ചാൻ പോരുന്നീൻ
ആ ഞാൻ പെറ്റ് കടക്കാ ന്റെ കൂട്ടിനെ കണ്ടിട്ടോ
ആഹ് കുട്ടിനെ അപ്പ അവിടെ ആരേങ്കിലും കൊറച്ച നേരം നോക്കണ്ടേ എ വരും
കുപ്പായം ഓഡർ ചെയ്യണ്ട വരല്ലപ്പ ഓൺലൈനില്
പറഞ്ഞാ പിന്നെ പോവല്ലേ
അല്ല അല്ലെങ്കിലും കൊടുക്കണം കരുതിയതാ വിളിച്ചച്ച് കൊണ്ടന്ന തന്നേല്ലേ
ആണ് ശരിയാണ് ഇത്പ അത്ത് ഇത്രം നോക്കാൻ നിക്കണ്ടല്ലോ
അപ്പളാണ് ആ ഓൾ ഓടിച്ച അ അവിടുന്ന് നമ്മള് പൈസയൊന്നും കൊടുത്തിട്ടില്ലല്ലോ
ആഹ് ആഹ്
ആ അപ്പൊ എന്തായാലും പ്പായം കൊടുക്കണം
പെൺുട്ടിയ ആ പെൺകുട്ടി തന്നെയല്ലേ
ആഹ് പ പെൺകുട്ടി തന്നേയ്ക്കാരം ആണും
കൺഫ്യൂഷൻ ആയി അനക്ക കൊഴിക്കോ- ഇന്നൊന്നിന്ന് കൊടുത്താ മതി
ഏഹ് ഞാനൊന്നും ഞാൻ കൊടുക്കൂല ഞാൻ വേറെ വാങ്ങും നല്ലത് ഒറ്റക്കല്ല അത് ഇച്ചു കിട്ടിയതല്ലേ എന്തനെച്ച് കിട്ട് ന്റെ കുട്ടിക്ക് കിട്ടീയത് ഞാൻ - എന്തിനാ ഒന്ന് എടുത്ത് എടുത്തക്ക എഹ് കൊറക്ക്ണൂ
പാത്ത ചളള
ഏഹ് ഒരു കുപ്പായം വാങ്ങാ അർജുന് കുപ്പമാവുമ്പോ ചെറിയ വ
ഇഞ്ഞിപ്പോ ചെറിയ വെലെന്റെ വാങ്ങണ്ട ജ് ആർക്കെ കൊടുക്കുമ്പോ ഇജ്ജ് നല്ലേന്നെ കൊടുത്താ മതി ഇജ്ജ്‌പ്പോ അങ്ങനെ ഇതാക്കണ്ട
ന്നാ ഒടുക്കും ഇടാ നമ്മക്ക് അത്യാവശ്യം പുറത്തിക്കിടാൻ പറ്റുന്നത് അല്ലാതെ പറ്റെ ചീഞ്ഞതൊന്നും കൊള്ളൂലെ അങ്ങനെ ചെയ്യരുത് അതിലേറെ നല്ലത് നമ്മൾ കൊടുക്കാതിരിക്ക്ണതാ
അതാണ്
ഉം കൊ നമ്മള് നമ്മുക്കിപ്പ അഡ്ജസ്മെന്റ് നമ്മുക്കിപ്പ ആഹ് നമ്മക്ക്പ്പോ നല്ല നല്ലൊരു കുപ്പായാണ് കുഴപ്പൊന്നല്ല ഞ എടുക്കും അല്ലാ ഇപ്പ അവി പൈ ഒ ഇടൽ കഴിഞ്ഞ പിന്നെ അതെന്തിനാ പറ്റ ചെലപ്പോ ഒന്നിനും ആഹ് ഇല്ല അപ്പൊ അത്രേ ഉള്ളൂ ഇഞ്ഞിപ്പോ ഞാൻ ഓൺലൈൻ ട്ക്കണം ന്നാ ഞാൻ കരുതീക്ക്ണെ
ഉം നല്ല നോക്കിക്കളോണ്ട് വെലറിയും ചെലപ്പോ
എന്തില്ല ഓൺലൈൻ എടുത്താലും അറിയൂല്ല
ഉം
ഞാൻ ഡേറ്റ് ഒക്കെ നോക്കിവെക്കട്ടെ എന്നാ കിട്ടുണോന്ന്
എന്താണെങ്കിലും വ്യാഴാച്ചക്ക് കിട്ടൂല കിട്ട്ണന്ന് കൊടുക്കണം ഇന്ന് തിങ്കള് ചൊവ്വാ ബുധൻ വ്യാഴം വ്യാഴാഴ്ച്ചല്ലേ മറ്റൊല് വെര്ണെ മൂന്നീസല്ലേ ഒള്ളൂ
ആഹ്
ഉം ആഹ് വേറെന്താ
വേറെന്താ കൊഴപ്പന്നുല്ല എല്ലാം നല്ലതന്നെ അങ്ങനെ പോകുണു ആഹ് പരിപാടി ഉണ്ടായപ്പം പ്പാണ്ട്പ്പം കുപ്പായം ആഹ് കുപ്പായം കൊടുത്തിലെ അതു പിന്നെ മിണ്ടാതിരുന്നാ മതിയോ ഇങ്ങക്കൊക്കെ ഇങ്ങക്കൊക്കെ
എന്നാലും ഞാനും വിചാരിച്ചീനു കൊടുക്കാൻ
അതെ അല്ല ഇച്ചന്നിട്ടൊന്നൂല്ലാട്ടോ കുപ്പായം റ് സീൻത്താത്തെ അപ്പജ്ജ് പിന്നെ കൊടുക്കണം അപ്പൊ പിന്നെജ്ജ് കൊടുക്കണം അല്ല ഇ ഇനിക്ക് തന്നിട്ടൊന്നുംല്ലാട്ടോ കുപ്പായൊന്നും
ഉം
ഒന്നും തന്നിട്ടില്ല
ആഹ് മറ്റേ മുത്തുവിനെ കെടന്നിട്ടും എന്ത എന്തൊക്കെ ലക്ക കോലം കെട്ടി കൊടന്ന്നു
അൻക്ക് കിട്ടീക്കുണുലെ ആദ്യത്തെതാവോണ്ട് ആദ്യത്തെതാവോണ്ട് മ്മ റിനൂന്റെ എന്താ പരിപാടി ഇണ്ടാക്കാത്ത തന്നതാക്കാരം
ഉം അല്ല അല്ലെങ്കിലും പ്പ ഞ് മാസവണം ഇത്താത്ത ആണെങ്കിലൊക്കെ വെരും കൊണ്ടരൊക്കെ ചെയ്തിരുന്നു
സാജുത്താനെ മാതിരൊന്നും ആരുണ്ടാവില്ല
അവർടാതെ ഞാൻ എന്താണെിലും ഏഹ്
അതൊന്നും ഇല്ലായിട്ട് കാരംന്നറിയാം
ഉം സർവേ തന്നിട്ടില്ലേ
ഇല്ലേ ആസൂത്രിക്ക് വന്ന പിന്നെ വന്നിട്ടില്ല പിന്നെ കുടുല്ല് ചെലവന്നാല പോയതല അക്കു അക്കു വന്നു അവക്കെ ഒരു സെറ്റപ്പ് ആന്ന് പ്രാൻസി അന്ന് ആസുപത്രിക്ക് വന്നില്ലേ
അങ്ങനന്നല്ലേ ആഹ് റംസന്ന് കുപ്പക്ക കൂടുന്നന് അത് നല്ലേ റംസിയെ വെറുതെ വാങ്ങിയാതവൊ എന്താലും കൊണ്ടു നോക്കണോന്ന്
ക്ക്ണു
ഉം
ട്ടൻ എന്ത് ഫ്രൂട്സ്സോണ്ടേലും കൊണ്ട് വരാന്
ഏഹ്
മുറി സ്വന്ത അന്നി ക്ക്ണു
ഉം ആഹ് എന്താണെലും സാധനം എന്തെലൊക്കെ വാങ്ങണം
ആഹ്
എന്നാ ഞാൻ കുപ്പായം കൊണ്ടു വന്നു സാധനം വാങ്ങിക്കോട്ടെ
ഏഹ്
എന്തലെ ഇപ്പഉമ്മ കൊടുക്കണ്ടാവുല്ലോ
ആഹ് എന്തിനാ സാധനം വാങ്ങാളു കുപ്പായ മാത്രം കൊടുത്താ മതി രണ്ട് വൈ ആഹ് വേറെ ഒന്നുമില്ല വെറും കുപ്പ നമ്മളിപ്പോ എന്തിനാ സാധനേടിച്ചു എല്ലാരും നമ്മള് നമ്മിളി പ്രായക്കാരൊക്കെ അങ്ങനണ് അല്ലെ കുപ്പായം കൊടുക്കും അല്ലെങ്കിൽ സാധനം കൊടുക്കും സാധനം കുപ്പായം പോലും വാങ്ങിയില്ലആഹ്
അനെയല്ലാ ജസ്റ്റ്‌ എന്തേലും വാങ്ങിക്കാണ്ട് ഉമ്മന്റടുത്തു കൊടുക്കണം പിന്നെ ഞാനും ഉപ്പയും കൊണ്ട് ഉമ്മാക്ക് എന്തണെലും ഉമ്മ എന്താണേലും കൊടുക്കാതെ ഇരിക്കുവൊ
ആഹ് എന്താ
അവിടെ എന്താ ആവോ കട്ടണത് എടി നിന്റെ ചുരിദാറിന്റെ ഫോട്ടോ വിടാൻ പറഞ്ഞിട്ട്
ആഹ് മറന്ന്ക്കാനാടി എ ഏഹ് ആഹ് അത് അന്തല്ല അതിനീ ഇല്ല നേര ഇതില് കുത്തി ഇതാണെ തോണ്ടിങ്ങാണ്ട് ഇസ്റ്റഗ്രാമില് കണ്ടിര്ന്ന്ണ്ടക്ക് പോക്കാണ് അതാണ്
ഇന്ന ഇച്ചരി ഫോട്ടോങ്ങോട്ടു ഉണ്ട് എങ്ങനെണ്ട് കളറൊക്കെ ഉണ്ടോ
കളർ ഉം കൊഴപ്പൊന്നുല്ല അത്യാവശ്യം നല്ല കളറുണ്ട്
പിന്നെ മറ്റേ ഇതില് ഇര് ഇതൊന്നുംഅല്ലല്ലോ
ഏനെയ നല്ല ഡാർക്ക് കളറന്നെയ അത്യാവശ്യം കുഴപ്പില്ലത ഓര് ഡാർക്ക് കളറാ ഫസ്റ്റ് ഏ ലേറിന്റെ ലേറ്റ് കളറൊന്നുംഅല്ല അത്യാവശ്യം നല്ല എന്നരിജ് കേട്ടപാതി കേക്കാതപ വിളിച്ചപ്പം കുറച്ചൊന്നു വിളിച്ചിട്ട് വിളിച്ചുടെ ഞനക്ക് ഒരു മർന്നോ എന്താന്നന്ന് അന്വേഷിച്ചിട്ടിട്ട് നിന്നോട് പറഞ്ഞു ആഹ് എന്താ ഓളോട് അഡ്രസ് നോക്കി കൊടുക്കാൻ പറയണ്ട് നിഞത് ആഹ് ഉം ഇപ്പോ മിന്നാന്റെ ഞാൻ ഓർഡർ ചെയ്ത്ക്കണ ഇപ്പൊ ജൂലൈ രണ്ടക്കൊക്ക് നീണ്ടക്ണുന്നു വേറൊരു മെസ്സേജ് വെന്നീനു ങ്ങളെ ഇന്നലെ അന്നോട് പറയാ കു ട്ടിക്ക് ഒരു അന്തല്ല മളെ കുട്ടിക്ക് പോളിയം കൊടുക്കാൻ പോണ്ടത്
അതെന്തെ ഇന്നലെ ന്ന് ന്നലെവടെന്നു അപ്പൊ പോളിയോ അങ്ങലവാടിണ്ടെയ്നൊ അയ്ന് ആ
പൾസ് പോളിയോ ന്ന്ട്ട് അന്നോട് പറയാ രാവിലെ മുതല് എട്ടര മുതല് എന്താ അഞ്ച് മണി വെരെ ണ്ട് അപ്പൊ അത് വെരെ രാവിലേം ഓർമ്മണ്ടായിന്നില്ല അത് വെരെ ആശാവർക്ക ച്ചറ് വിൾച്ചിട്ടില്ല അപ്പൊരു പന്ത്രണ്ട് മണിയൊക്കെ ആയ്ക്ക്ണ് തോണ്ണു ആശാ വർക്കറ് വിൾച്ചിട്ട്ല്ലാന്ന് എന്താണ് പോളിയോ കൊട്ത്തോ കുട്ടിക്കോയ്ച്ച് അയ്ല് ഞാൻ പർഞ്ഞു ല്ല കൊട്ത്ത്ട്ടില്ല എന്താ എത്ര മണിവെരെ ണ്ടാവും ന്നോയ്ച്ചപ്പോ അഞ്ച് മണിവെരെ ണ്ടാവും ന്ന് പർഞ് അ അഞ്ച് മണിവ വെരെ ഇണ്ട് ലെ പ്പ ന്നോട് ർ അഞ്ച് മണിയൊന്നും ആവാൻ നിക്കണ്ട അയ്ന്റെ മുന്നെ പൊയ്ക്കോ ആന്നും പർഞ് ന്ന്ട്ടെന്താട്ടി ഞാന് ഏ അവടെങ്ങനെ ഫോൺമ്മെ കൾച്ച അപ്പ കുഞ്ഞുമ്മ ചേച്ചിറ്റും വന്നീന് കുഞ്ഞുമ്മ ചേച്ചിനോട് വർത്താനം പർഞ് അപ്പൊ ഞാൻ മ്മാനോട് ചോയ്ച്ചു കുഞ്ഞുമ്മ ചേച്ചി ഉണ്ണിമായേം വന്നീനു സിനി ചേച്ചിന്റെ കുട്ട്യോ ആ അങ്ങനെ ന്ന്ട്ട് എന്താട്ടികെര്തീറ്റാ ഇമ് അപ് വിൾച്ചപ്പോ കുട്ടിക്കും പോളിയോ
ഏ
ഇന്നോട് ആശാ വർക്കറെ കുട്ടി പോളിയോ വെച്ചോയ്ച്ചു അപ്പ ഞാൻ പർഞ്ഞു ആന്ന് പർഞ്ഞു ഇല്ല അഞ്ചരക്ക വിൾച്ച് നാലരക്ക വിൾച്ച്ക്കണതേ ആ മർന്നു ലാസ്റ്റ് ഇമ്മാ കുട്ടിക്ക് പോളിയോ വെക്കണ്ടേർഞ്ങ്ങാണ്ട് എന്താട്ടിര്തീറ്റാ ഇത് കൂടെ ഒർങ്ങി ഇപ്പ പ്പ വിൾച്ച്ട്ട് ഇപ്പ ഇവിടല്ല നെജുസ്ഥാദ്നെ വിൾച്ച്ട്ട് നെജുസ്ഥാദ് ട്ക്ക്ണുല്ല അപ്പൊ പോയി നടന്നു പോയി ആ കുട്ട്നേറ്റ് ആ അതില് കൊയങ്ങീറ്റ്
അന്ന് വണ്ടിക്കാര്ക്ക് വൺ അന്ന് ഞമ്മക്കെന്തേലും ആവശ്യത്തിന് ഞമ്മളെ ഒരു വണ്ടിക്കാരെ വിൾ ചവ ഒറ്റൊന്നും ണ്ടാവൂല
ന്ന്ട്ട് ചെന്നേരട്ടം ബോക്സ്
ക്കോടണ്ടായിന്ന്ല്ലേ
സേന്ജങ്ങാക്കോന ഒന്ന് വിളിച്ചില്ല സേന്ങ്ങക്കക്ക് പച്ചക്കറണ്ടിമ്മ പോണേല്ലോ
ഏ ഇവിടെണ്ടായിന്നില്ല ഒർപ്പേനു
ആ ഇച്ചറില്ല വിളിച്ചാലല്ലെ അറിയാ
ആ
എവടെ അന്നോട് പറയാ ആ കുട്ടിനെട്ത്ത്ങ്ങാണ്ട് ഞങ്ങള് ആ പ്രേമേട്ടന്റയ് വടെ നടന്ന് പോയി ന്ന്ട്ട് മ്മന്നോട് പറയാ അന്റൊര്ത് മറവി അൻക്ക് വേറെല്ലേന് വേറെനിമ ഒന്നും നീച്ചാലല്ലേ ഇങ്ങനത്തെക്ക് ഓർമ്മ ഉണ്ടാവുള്ളറഞ് ഉമ്മന്നെ ചീത്തറിയ.
ആ, ആ
എന്നിട്ട് എന്താ പോയിറ്റ് ഉമ്മറഞ്ഞ് ഞാ ഇന്നി ഇങ്ങട്ട് വരുമ്പോട്ടോർഷെ കേറി ഞാ പറഞ് ഞാനും ഓട്ടെർഷേ കെ പൊളിച്ചു നടക്കാനന്ന് വജംമ്മറഞ്ഞ് നടക്കായിട്ട് കൊയങ്ങീട്ട് എന്നോട് പറയാ എന്നിട്ട് ചന്തരേട്ടം മൂന്നാല് ഓട്ടോർഷോപ്പ് വിളിച്ചപ്പോഴും ഓട്ടോർഷട്ടില്ല.
എന്നിട്ട് ഇങ്ങള് നടന്നോ?
എങ്ങനെ പോന്നട്ട. നടന്ന പോന്നത് ഇന്ന അങ്ങട് പോകുമ്പോ നന്നാറുന്നില്ല അങ്ങട് പോവുമ്പോ ഓട്ടർഷെ ഓട സധനങ്ങ നടന്ന്ന്നെ ഇങ്ങട്ട് പോ ഓട്ടർഷട്ടുണ്ട്. കരയില് കൊറെ ഓട്ടർക്ഷ ഉള്ള നിർത്തിട്ടിക്ക്‌ണു.
ത് കിട്ട ഞാൻ പറഞ് ഇമ്മാ അന്ന് ഇനി കാരി പോയി ഇങ്ങാണ്ട്‌ കേറണ് ചോയി അയില് ഉമ്മാറഞ് ഏഏ
പ്രഷവിച്ച് പോന്നാ മതിയെനു.
നിജിത് ഏ അങ്ങനെയല്ല നിജുദക്കൂടിയെങ്ങ നടന്നണ്. നിങ്ങള് പോന്നപ്പോ ഞ ഇഞ്ഞി വണ്ടിക്കല്ലാതെ വരൂലേ ഞാ ഇഞ്ഞി വണ്ടി ആ ആയിക്കോട്ടെ ശരി, ശരി.